ഹലോ കേൾക്കില്ലേ
ആഹ് കേൾക്കണ്ട് നല്ല വർത്താനം സുഖായിട്ട് പോണ് ആ ഒരു പരിപാടി ഇല്ല്യ ഇവിടെ വെറുതെ എങ്ങനെ ഇരിക്കയാണ് റീൽസ് കണ്ട്
പോയിണ്ടാവില്ലേ
ആ മക്കളൊക്കെ പോയി പിന്നെ ഫ്രീയല്ലെ ഇനിയിപ്പ ഫ്രീയായി ഉം ഇങ്ങനെയൊക്കെ പിന്നെന്താണ് പിന്നെ ഏ ഇപ്പ അടുത്ത് ഡോക്ടറെ കാണിച്ചിരുന്നോ
ഞാൻ കാണിച്ചില്ല ഇനി ഈ ജൂൺ ലാസ്റ്റാണ് കാണിക്കാറാമ്പം
ആ അത് ശരി ഞാന് എന്താ പറയ ഇപ്പം നമ്മള് ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെ ഒരു ഇപ്പം ആയി തുടങ്ങിലോ
ആ ഏഴാം മാസത്തില് സ്കാനിങ് ഉണ്ടാവോനി
ആ ഉം ഇപ്പൊ ഉണ്ട്ഉണ്ട്
ഏഴിലുണ്ട് ഒമ്പത്തിലുണ്ടാവും ലെ
അടുത്താഴ്ച്ച സ്കാനിങ്ങ് തരാൻ പറഞ്ഞിട്ടുണ്ട് ആ ഏഴിലുണ്ടാവും ലുണ്ടാവും മൊത്തം അഞ്ച് സ്കാനിങ് ഉണ്ടല്ലോ മ് ആദ്യൊക്കെ മൂന്ന് സ്കാനിങ് ഉണ്ടായി ഉണ്ടായിരുന്നുള്ളൂ
ഇനി അടുത്ത മാസോ
എങ്ങനെ അടുത്ത മാസം
ആഹ ആഹ ഈ മാസം ഒന്നും പറഞ്ഞിട്ടില്ല
ആഹ എനിക്ക് ഏതായാലും അടുത്ത ത്ത അടുത്ത ശനിയാഴ്ച്ചയാ
ആ ഉം ഹോസ്പിറ്റൽ പാക്കിങ്ങൊക്കെ തുടങ്ങിയ
അതെ ഞാൻ പറഞ്ഞൊണ്ട് വന്നെ എന്താ അപ്പോ എപ്പോളും റെഡിയായിങ്ങനെ അലേർട്ടായി ഇങ്ങനെ ഇരിക്കാണല്ലോ ഞാൻ ഒന്നും റെഡി ആയിട്ടില്ല
അതാണ് കോമഡി ഞാനിങ്ങെനെ ചില സമയത്ത് തലോചിക്കലുണ്ട് ഫസ്റ്റില ഒക്കെ ആകുമ്പോ നമ്മള് ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ട അറ്റ്ലീസ്റ്റ് നൈറ്റ് പോലുംഞാൻ ഞാൻ നൈറ്റ് ഉയോഗിക്കലില്ല നൈറ്റി പോലുംല്ല ലെൻ
ഉം എന്തൊക്കിലോ വേണ്ടത് നിങ്ങക്ക് കൊറച്ച് എക്സ്പീരിയൻസ് ണ്ടാവൂല്ലേ രണ്ടെണ്ണത്തിറന്റെ ഒക്കെ
എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയന്നില്ല ഞാൻീ റീൽസ് കണ്ടിട്ട് അതില് ഓരോന്നന്റെ ലിങ് ഉണ്ടാവുമല്ലോ പ്പം ഇപ്രാവശ്യം ഞാന് ആ നമ്മള് അവിടുന്ന് ഇങ്ങനെ ഐ സിയ യു എന്നയാലും ഇങ്ങനെ ഓരോ സാധനങ്ങൾ പറയുമ്പോൾ പുറത്തുള്ളവർ ഇങ്ങനെ വാങ്ങിക്ക കൊടുക്ക ചെയ്യാം അല്ലാതെ നമ്മള് നമുക്ക് ക്കുള്ള നൈറ്റി നമുക്കുള്ള വയേഴ്‌സ് കാര്യങ്ങള് പാഡ് പക്ഷെ പാഡ് ഒന്നും എനിക്ക് തോന്നുന്നു അതൊ എനിക്ക് ഞാനതൊന്നും പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നില്ല ഫസ്റ്റ്ലെ രണ്ട് പ്രാവശ്യം പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നില്ല ആഹ് പക്ഷെ ഈ കൊറോണക്ക് ക്ക് ശേഷമായി അപ്പോ എല്ലാരും പാക്കയ്ത് ഇനി ഇപ്പൊ ബേബീസിന്റെതായാലും അല്ലെങ്കി എല്ലാ കാര്യങ്ങളും ആ റെഡി ആക്കി ക്കി ആ അലക്കി ആ അയൺ ചെയ്തൊക്കെ കൊണ്ടുപോവുക പക്ഷെ നമുക്കിപ്പ നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച് പ്രായമായവരൊക്കെണ്ടാകുമ്പോ ഓര് പറയും നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പ
പറ്റൂല്ല ശരിയാ ആഹ് പേടി ആവുല്ലേ ആഹ് മുന്നേക്കെ അതൊക്കെ ഹോസ്പിറ്റലിന്നല്ലെ വാങ്ങിക്ക ഇപ്പൊ അങ്ങനെല്ല ഇപ്പൊ എല്ലാരും കാണാം
ആഹ് നേരത്തെ വാങ്ങി വെച്ച് കൊണ്ട് പോകാൻ പക്ഷെ സം ബേബിക്ക് നല്ലത് അതാട്ടോ കാരണം അണുക്കളും കാര്യങ്ങളും നമ്മള് ആ ടാഗ് പോലും പൊട്ടിക്കാതെ നമ്മള് ആഹ് സാധനങ്ങളല്ലേ പിന്നെന്ന് പറഞ്ഞാല് നമ്മള് ഹോസ്പിറ്റലിന്റെ അടുത്ത്ന്നാവുമ്പം അവിടെ കൊറേ ഓപ്ഷൻസും ഒന്നും നമുക്ക് ഉണ്ടാവൂല്ല എനിക്കിപ്പം കുറച്ച് ഓപ്ഷൻസല്ലേ കടകളായാലും നമുക്ക് അവിടെ അടുത്തുള്ള എന്താന്ന് വച്ചാൽ നമ്മളത് വാങ്ങിപ്പോരും അവിടെയാണെങ്കിൽ ഭയങ്കര വിലായിരിക്കും ഞാൻ ചില സമയത്ത് വിചാരിക്കലണ്ട് ഭയങ്കര റേറ്റാണ് ഇപ്പൊ സ്വെറ്റ് ഷർട്ടൊക്കെ
എല്ലായിടത്തൊക്കെ അങ്ങനെ ഉണ്ടാവും ഉം
ആഹ്
നല്ലതായിട്ട് കാരണം എല്ലാരും എ എന്തായാലും വായി നല്ലതാ ഉറപ്പാണ് അപ്പോ പിന്നെ കൂട്ടുകാരുന്നുള്ള രീതിയില് ഡിമാൻഡുള്ള സാധനം പിന്നല്ലേ
ആഹ് ആഹ് അതന്നെ അതന്നെ അപ്പൊ ഞാന് അത് വിചാരിച്ച പിന്നെ ഈ പ്രാവശ്യം ഞാനു എന്റെ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ സാധനവും ഞാൻ വാങ്ങി റെഡി ആക്കീട്ടെ പോകുള്ളു കാരണം ചില സാധനം ഒക്കെ എനിക്ക് വാങ്ങി കൊണ്ട് വരുമ്പോ ഞാൻ തന്നെ ചോദിക്കും നമുക്ക് അവിടുന്ന് എണീറ്റ് പോയി വാ വാങ്ങാൻ ഒന്നും പറ്റൂലല്ലോ അപ്പൊ ഇത് ആഹ് ഇതെ ഇഷ്ട്ടാവൂല്ല അപ്പൊ ഞാൻ പറയും ഞ എക്ക് ചില സധങ്ങളൊന്നും ഇഷ്ടേ ആയിട്ടുണ്ടായില്ല ഈ കുട്ടികളക്ക് തണുപ്പാകുമ്പം സ്വേട് ശർട്ടൊക്കെ ഇതൊക്കെ ഇടണല്ലോ അപ്പൊ ഞാൻ പറയും എന്താ പറയാ ഒരു കോളി യില്ലാത്ത സാധനങ്ങൾ അതാ മറ്റേ ഒരു നൂല് കൊണ്ടുള്ള ഒരു സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ പൊടി പിടിച്ചിട്ട് എന്തിനാ ആ കേടാവണ പക്ഷെ ഇപ്പ അങ്ങനത്തെ സാധനങ്ങളൊന്നും ആ ആഹ് യൂസ് തേന്നില്ല ഇപ്പ നല്ല മസ്ലിന്റെ ക്ലോത്ത് ആഹ് നല്ല സോഫ്റ്റ്‌ സോഫ്റ്റായിട്ടുള്ള അഹ് സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും പിന്നെ അതേപോലെ ഞാൻ വിചാരിച്ചു അതേപോലെ ഈ തുണികളില്ലേ കീറി കഷ്ണങ്ങളാക്കി കൊണ്ടുപോവുല്ലോ അതാവശ്യം ആഹ് ആണ് ഞാൻ ഇപ്രാശ്യം വിചാരിച്ച് ഞാൻ ഡടയപ്പർ വാങ്ങി പോകുള്ളു ഡയപ്പർ വാങ്ങന്നാ വിചാരിച്ചേ സത്യപ ആ തുണിയിലിട്ട് വെക്കുമ്പോളാണ് കുട്ടികൾക്ക് കുറച്ചുപാടെ ഭയങ്കര ബുദ്ധിമുട്ട് വര
ആ ഡയപ്പർ ആവുമ്പോം പ്രശ്നല്ലല്ലേ പക്ഷെ ചെറിയ കുട്ടിൾക്ക് തന്നെ ഡയപ്പർ ഇട്ട് കൊടുക്കാ ബുദ്ധിമുട്ടാവൂലേ
ആ ബുദ്ധിമുട്ടൊന്നും ആവൂല കാരണന്തച്ചാല് അവിടുന്ന് ഐ സി യു ന്നൊക്കെ ഡയപ്പർ നമ്മള് വാങ്ങി കൊടുക്കണോലോ അവർക്ക് ഡൈപ്പറ യൂസ് ചെയ്യ ഹോസ്പിറ്റൽന്ന് ഡയ പ്ര യൂസ് ചെയ്യ പക്ഷെ നമ്മളെടുത്ത് നമുക്ക് കുട്ടിയെ വാട്ലോ ആ സമയത്ത് തരുമ്പോ മാത്രപ്പം മഞ്ഞൊക്കെ ഉണ്ട് ആ സമയത്തൊക്കെ നമ്മള് ഡയപ്പർ വാങ്ങി കുട്ടിക്ക് കൊടുക്കണം അവരതാ യൂസെയ്യ
ഏ അവർക്ക് അതന്നെ ഒഴിവ് ആക്കിയ മതിയല്ലോ
അപ്പം പക്ഷേ എന്താ പറയ മൂത്രക്കെ പോകുമ്പം എന്താ പറയ ഈ കഷ്ണത്തിൽ പോകുന്നേക്കാൾ എന്ത് ഇതായാലും നമ്മൾെപ്പോഴും മാറ്റി കൊടുക്കൂലേ ചെറിയ കുഞ്ഞല്ലേ മാറ്റി കൊടുക്കുവല്ലോ പെ പെട്ടെന്ന് പെട്ടെന്ന് ഇത് പോയിക്കൊണ്ടിരിക്കുവല്ലോ അപ്പം ഈ മ്മ്മ്മ് ആഹ അതെന്താ പറഞ്ഞീന ഞാ
ഡയപ്പർ വാങ്ങണേനെ കുറിച്ച പറഞ്ഞേ സാധനങ്ങളൊക്കെ
ആ അപ്പ അങ്ങനെയല്ല അപ്പൊ ഈ നമ്മള് ഈ തുണിയിലാവുമ്പളേ
ആഹ അത് പണിയാണ് ഉണകിട് ക്കാനും
ഉണക്കിടുക്കാനും പണിയാണ് പോഷ ആ ബാക്ക് പോഷന് ഭയങ്കരയിട്ട് ആ നനവില്ങ്ങനെ കെടന്നിട്ട് ഭയങ്കര ആ കുട്ടിക്ക് ഔടിം രാഷസ് വരും പക്ഷെ നമ്മളിപ്പം ഡയ പ്പർ നമ്മള് പെട്ടെന്ന് ഇൻക്ക് തോന്ന്ണ് അബ്സോർബ് ആവാല്ലൊര് ഇത് കപ്പാസിറ്റി ഇല്ലോണ്ട് അവിട വെള്ളത്തിന്റെ അംശം ന്നോണ്ടാവുല പക്ഷേ നമ്മളെപ്പോഴും ഒരു റാഷിന്റെ ക്രീം വാങ്ങിട്ട് റേഷസ് ക്രീം വാങ്ങീട്ട് നമ്മളിങ്ങനെ അപ്ലൈത അവിടെ ചില സമയത്തൊക്കെ ഈ മുത്ര മൂത്ര ഒഴിച്ച ഉടനെ കുറച്ചു നേരം അവിടെ കാറ്റൊക്കെ കൊണ്ട് ഒന്നും ഇടാതെ അങ്ങനെക്കെ ചെയ്താല് എനിക്ക് എന്റെ മക്കക്ക് ഞാൻ രണ്ട് ആ എന്റെ രണ്ട മക്കളും ഒരുമിച ചായോണ്ട് എന്താ പറയാ ഞാൻ രണ്ടു പേർക്കും എനിക്ക് അങ്ങനെ നോക്കാൻ കൈണ്ടായില്ല ഓറ്റെമ്മേ കൈണ്ടായില്ല അപ്പൊ ഞാന് ഈ ഡൗപ്പർ മാത്രം ചെയ്തൊണ്ടിന്നെ പക്ഷെ ഇതുവരെ ആ ഇതുവരെ ആ രണ്ട് എന്റെ രണ്ട് മകൾക്കും ഇതുവരെ റാഷസ് വന്നാ ഞാൻ ക്രീം ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഇതുവരെ വ വന്നിട്ടില്ല ല്ല ഒന്നും വന്നിട്ടില്ല പക്ഷെ എത്രോ മക്കക്ക് നമുക്ക് അവിടെ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇതാവും ആ പക്ഷെ അതന്താച്ചാല് ഞാൻ ചില സമയത്ത് പാമ്പേഴ്സ് ഊരി അവർക്ക് മൂത്ര ക്കല്ല സമയം നമുക്ക് ഒരു ഇതുണ്ടാവല്ലോ എടക്കിടക്ക് ഒന്ന് വാമ്പേഴ്സ്സൂര് മൂ ത്രോയിപ്പിച്ചു നോക്കും പിന്നെ അയിലൊഴിച്ചിട്ട് അല്ലങ്കിൽ മാത്രെ ആ പമ്പേഴ്സിൽ മൂത്രം ആ മൂത്രത്തി ഇങ്ങനെ കിടക്കുമ്പോ ആ കുട്ടക്ക് ബുദ്ധിമുട്ട് വരാ കുറെ ആയി കിഴക്കയ്യ ആ അങ്ങനെയൊക്കെ ആകുമ്പോൾ അപ്പൊ അതുപോലെ വെറ്റ് വൈപ്സ് അങ്ങനത്തെ കൊറ സാധനങ്ങള് മസ്ലി വാങ്ങിച്ചില്ല ഒക്കെ വാങ്ങിക്കണന്ന് വിചാരിച്ച് വിശിലിസിറ്റില് വിശിലിസിറ്റി നെറിഞ്ഞിക്കണ അങ്ങനെ വാങ്ങിക്കണന്ന് വിചാരിച്ച വെച്ചിട്ട് ണ്ട് മസ്ലിന്റെ ക്ലോക്സ് ഒക്കെ ഇപ്പ മീഷോ അങ്ങനത്തെ ആപ്പിലൊക്കെ നല്ല
വിട്ടുആ ആ ഷോപ്പിൽ ഒക്കെ വാങ്ങിക്കണംയന്നില്ല ആ
ആ അങ്ങനെ അപ്പൊ അങ്ങനെ വാങ്ങിക്കാ എന്നാ വിചാരിച്ചേ ഇപ്പം റാപ്പ് ചെയ്യാനായാലും അതേപോലെ ഹുഡീസ് കുട്ട കുട്ടികൾക്കുള്ള എന്താ പറയ സീം ബ്ങ്കക്റ്റ് ഒക്കെ ഞാാനിപ്രാവശ്യം ഇനിയിപ്പം എല്ലാ ടൈപ്സും ഞാനെ വാങ്ങിക് കൊണ്ടുപോവാന്ന വിചാരിച്ചേ ഒരു എട്ടാം മാസൊക്കെ ആവുമ്പോൾ ഓർഡർ ചെയ്യാ നേരത്തെേ കാലത്തെ ഓട്ര എന്തെിലും എന്തെിലും വിഷമ ഉണ്ടാവണം അങ്ങനെ ഉണ്ടാ നമ്മള് പോസിറ്റീവ ആായിട്ട് ചിന്തിച്ച ആ് ഞാനിപ്പോും പോസിറ്റീവ് ആയിട്ട് ചിന്ത അങ്ങനെയുണ്ട് ആ ഒരു അയിന്റൊരു വശംഉണ്ട് ഇനിയിപ്പോ ഒക്കെ ചെയ്തിട്ട് നമ്മുക്ക് പോലെ നമുക്ക്ന്താണ് ഉള്ളത് എന്താണെന്നുള്ളത് അറിയില്ലല്ലോ മ് പറയാനൻ പറ്റില്ല വീട്ടുകാരൊന്നും ഉ സമയക്ക കുല പിന്റെമ്മാനോട് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോ ആ അതൊന്നും വേണ്ടാ വേണ്ടാന്നാ പറഞ്ഞേ
എല്ലാരും അങ്ങനെ തന്നെ പറയായി ക്കെയോ ആവട്ടെ എന്നുള്ളൊരു ചിന്താഗതി ആരിക്കും
ആഹ് അതെ പക്ഷെ ഞാൻ പറയും അങ്ങനെ നമ്മള് ചെയ് നമക്ക് അങ്ങനെ വരണണംന്ന് നമ്മൾ ആഗ്രഹിക്ക്ണില്ലല്ലോ അപ്പൊ എന്തായാലും അത് അപ്പൊ അങ്ങനെ പോസിറ്റീവ് ആയിട്ട് ഞാൻ അങ്ങനെ ആവുല അപ്പൊ ഇക്ക അങ്ങനത്തെ ഒരാളാ എന്താ പറയാ ഈ ഞാനിങ്ങനെ നമ്മളെന്തെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു നെഗറ്റീവ് ചിന്തിച്ചാൽ പറയും എന്താ അർത്ഥം അങ്ങനെ ആവണോ അതുകൊണ്ടാണോ നീ അങ്ങനെ ചിന്തിക്കണേന്ന് ചോദിക്കും പക്ഷെ ഒരിക്കലും നമ്മളങ്ങനെ ചിന്തി എപ്പോളും പോസിറ്റീവായിട്ട് ചിന്തിച്ചാല് കൊഴപ്പവില്ലല്ലോ അപ്പൊ ഞാന് ഹോ ആ അതെ അപ്പൊ ഇനി എന്തായാലും ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിക്കണ്ട് ഒരു എട്ടാം മാസമൊക്കെ ക കഴിയാറാവുമ്പേക്കും പിന്നെ ഒരു ഒൻപത് ഉണ്ടല്ലോ അപ്പോക്ക് ഓർഡർ ചെയ്ത് ഒരു പ പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഇനി അഥവാ റിട്ടേൺ അടിക്കണെങ്കിലും വരണെങ്കിലൊക്കെ ഒരു ടൈമെടുക്കുവല്ലോ അപ്പൊ ആ സമയം ആവുമ്പോ വാങ്ങിക്കാന്നാ വിചാരിച്ചേ ത്തെ സാധനങ്ങള് കൊറേ ഇപ്പം ഇങ്ങനത്തെ പാൻറീസ് പോലത്തെ
കൊറേ ഐറ്റംസ് ഇങ്ങനെ കാണാലോ എന്നും ഇൻസ്റ്റാഗ്രാമിൽ എന്തെലുയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും
എന്താ പറയ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊയി കൊട്ട ഒന്നുയില്ല ബാസ്ക്കറ്റില്ലേ കുട്ടികളെ സാധനങ്ങള് ഇതാക്കണേ അപ്പൊ അയിന്- മക്കളും നല്ല മറ്റേ ഡയപ്പറ് ബാഗ് വാങ്ങുവ അപ്പോ അത് നമ്മ്ക്ക് പിന്നെയൊക്കെ യൂസാവും
ആഹ് ആഹ്
അങ്ങനെ ക്കെ അങ്ങനെക്കെ ഞാൻ വിചാരിക്കണ് അറിയില്ലട്ടോ
മറ്റതൊക്കെ വെറുതെ ഒരു സ്ഥലം കൂടതല് നമുക്കൊരു ബുദ്ധിമുട്ടായി തോനും
ആ അതെ ആ എപ്പ എവ് എവ് നമ്മളിവടെ പായ്ക്ക് ചെയ്തിട്ട് പോയ മതിയല്ലോ ഇപ്പം നമ്മള് അഡ്മിറ്റ് ഒക്കെ പിന്നെ എൻ്റെയൊക്കെ കേസിൽ അഡ്മിറ്റ് ആയിട്ട് പിന്നേ- അതൊക്കെ വെച്ചിട്ട് അമ്മളതൊക്കെ സെറ്റ് മിറ്റാക്കി പോയിട്ട് പിന്നെ എന്തേ ഏ ഇൻഷാ അള്ളാഹ് അത് അതുപോലെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ട് ഇവര് ഇവിടുന്നത് കൊണ്ട് വന്നാ മതിയല്ലോ
ആ ഇയിപ്പൊ ഈ പില്ലോ ഉപയോഗിക്കലുണ്ടോ പ്രഗ്നൻസി പില്ലോ
ഉം ഞാനത് കൊറേ നോക്കി അതിന് നല്ല റേറ്റ് ഇണ്ട്ല്ലേ ഇയ് ഉപേയോഗിക്കണ്ടോ
ഓഡർ എയ്തിക്കണ് ബെഡ്
ആ അയിന് നല്ല അത്യാവശ്യം നല്ല റേ റെയിറ്റുണ്ട് അപ്പൊ എനിക്ക് ഒരു ഗതിഗേട് ഇനിയിപ്പോ ഞാനിപ്പം ഇപ്പം ഈ അത ഇത്രയും ടൈംആയില്ലേ അപ്പൊ ഹസ്ബൻറ് പറ ഞ്ഞ് അത് ഓഡർ ചെയ്യണോന്ന് ചോയി ഞാൻ ഒരുസം പറഞ്ഞു എനിക്ക് ഭയങ്കര വേദനയാ നിങ്ങൾ ഓഡർ ചെയ്ത് താരോവൊന്നു ചോദിച്ചു പിന്നെ ഞാൻ നോക്കുമ്പോ എനിക്ക് തന്നെ അത് ഭയര റേ റ്റിന് ഇപ്പം വേണ്ട ഇപ്പം പെരുന്നാളും വെക്കേഷന്റെ ഇതും ഒക്കെ കഴിഞ്ഞൊണ്ട് അങ്ങനെ ഞാൻ കൊറേ കുഷ്യൻസ് എടുത്ത് വെക്കും
ഏ
അങ്ങനെയൊക്കെ എങ്ങനെ കിടന്നാലും ഉറക്കം വരൂല
ശരിയാ രാത്രി ഉറക്കോല്ല
അതെ
എന്നാ പിന്നെന്താ
എന്നാ ശരി